ഹൽ
കേൾക്കാവോ
ആഹ് കേൾക്കാം
സൗണ്ട് കുറവാണല്ലോ
ഓ വ കേണണ്ടോ ഹലോ
ആഹ് ആഹ ഇപ്പൊ കേൾക്കാം
അത നെറ്റ് വർക്കിന്റെ പ്രശ്നുണ്ടായിട്ടാവും
ആ ആ നെറ്റ്റ കുറവാണ അവിടെ
ആ അവിടെ കുറവാണ് അതോ
ആ ആ എന്തുണ്ട് വിശേഷങ്ങൾ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
നല്ല വിശേഷം ചായ ഇ കൂടെ കഴിഞ്ഞോ കുടിച്ചോ ആ കുടി ടിച്ചു നിങ്ങളെ കുടി
എന്തോ ആ ചായ കുടിച്ചു ചായ കുടിച്ചു മക്കള് വന്നപ്പോ മക്കൾക്കും ചായ കൊടുത്തു ഞാനും കുടിച്ച്
ആ കടി എന്തെങ്കിലൊക്കെ ഇണ്ടാക്കോ കടി എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കുവോ
കടി അങ്ങനെ പ്രത്യേകിച്ച് എപ്പോഴും ഒന്നും ഉണ്ടാക്കൂല വല്ലപ്പോഴും ഒക്കെ
എ
വൈകുന്നേരം എന്താ ഫുഡ്
ഉ വൈകുന്നേരം ചോറ്ന്നെ ആയിരുന്നു
ആ ആ സ്പെഷ്യൽ ഒന്നും ഇല്ല അല്ലേ
ഇല്ല സ്പെഷ്യലായിട്ടൊന്നുംല്ല
ആആ മക്കള്
മക്കളുണ്ട് രണ്ടാള ഉണ്ട് സ്കൂള പോകണര്
ആ ആ എന്തരു വയതാ
ഏഏ
പഠിക്കുന്ന
ഒരാൾ ആറാം ക്ലാസ്സിലെ മറ്റയാള് മൂന്നാം ക്ലാസ്സിലേ പഠിക്കു
ആ
ആ പിന്നെ ഒരാളം കൂടി ഉണ്ട് ചെറുത് രണ്ട വയസ്സ്
അതെ ആ ആ
ന്നെ ഇവിടെ നാട്ടില്േ ജോലിയാണ്
ആ ആ
നിങ്ങള മക്കളൊക്കെ എങ്ങനെ ഈ പഠിക്കണോ പരില
ആ രണ്ട് പേര് ഒരാള് രണ്ടില് ഒരാള് പ്രീ കെ ജി
ആഹ് ഓക്കെ ഓക്കെ
പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ മഴയുണ്ടായിരുന്നോ
ആ മഴ കുറച്ച് മുമ്പ് നല്ല മഴ ഉണ്ടായിരുന്നു
ആഹ് ആഹ് ഞ ഞങ്ങക്ക് ഉച്ചക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പിന്നെ അത് കഴിഞ്ഞ് വെയിലാരുന്നു
ഏഹ് ഇവിടെ കുറച്ച് മുമ്പ് ഒരു നാലുമണി ടൈമില് നാലര അല്ലല്ല ഇന്നലൊക്കെ നല്ലേ തെ ഇല്ലാരുന്നു
അതെ ഇന്നലെ ഇവിടെ നല്ല മഴയാരുന്നു
ഏഹ് നിങ്ങളപ്പ ഈ ഭാത് എങ്ങനെയ നമ്മളെ മലപ്രദേശാ
ഇല്ല നാട്ട് പ്രദേശ്യ
ആഹ്
ടൗൺ ഏരിയ
ആഹ് ആഹ് ആഹ്
നമ്മൾ ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് മാറിയാ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറിയാ പിന്നെ മലമ്പ്രദേശവാ
ഓ വെള്ളം കേറുന്ന ഭാഗം അങ്ങനെ ഒക്കെആണോ
വെള്ളം കേറുല്ല ഇല്ലഇല്ല മറ്റേ ഉരുള് പൊട്ടല്ല് അങ്ങനെഉള്ള സംഭങ്ങളില്ലേ
ആഹ്
അത് ഇവിട്ന്ന് കൊറച്ച് പോയാ
ഓഹ് ഇങ്ങള ഭാഗത്ത്ന്ന് കൊറ്ച്ച പോയാല് ല്ലേ
ആഹ് ആഹ്
ഉം
പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ
സുഖായി ഫോണ് ഇണ്ട് മക്കളൊക്കെ ചായ കുടിച്ചിരിക്കാവുലേ
ആ ചാ അവര് മൂത്തയാള് പഠിക്ക്യുന്നു എളയ എളെ ആള് ബോള് കളിക്ക്യാര്ന്നു അപ്പം അവനിപ്പം വന്ന് ചോറ് ചോയ്ക്കുന്നു ചോറ് തരോ
വെഷ്ക്ക്‌ണ്ണ്ടാവും അതാവു
ആ ആഹ് അവര് ഇങ്ങനെ അവർക്ക് പണിയൊന്നും ഇല്ലല്ലോ അവരപ്പം പഠിക്കുന്ന ആളുടെ അടുത്ത് കൊറച്ച് ചേരം പോകും അവന് വന്ന് എന്തെങ്കിലും തോണ്ടി കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് പിന്നെ എന്റെ പുറകെ വരും
അതെന്ന
മൂന്നര വയസ്സായോള്ളൂ പിന്നെ വേറെന്താണ് ഉമ്മ ഉപ്പ യൊക്കെണ്ട
ആ ണ്ട് ഉമ്മ ഉപ്പ ക്കെണ്ട്
ഉം ഉം ഉം
നിങ്ങളെ വീട്ടിലുണ്ടോ ഉമ്മപ്പക്കെ ഉണ്ടോ ആ കൂട തെന്നെ
അ ആ
ഉം കൂടെ തന്നെയാണ് എല്ലാരും കൂടി ഒരു മിഷാ
അതെ അതെ അപ്പൊ ഉം എന്തെ എല്ലാരും
ഇവടെണ്ട് എല്ലാരും
ആ ആ ചോറും ചോറിനെന്താ സ്പെഷ്യൽ ഇന്ന്
ഒന്നുല്ലാ സാധാ നമ്മളെ ക കറിയും മീന് ഉപ്പേരിക്കെ തന്നെ സ്പെഷ്യലായി